ഹലോ
ആഹ് ഹലോ കേൾക്കാവോ കേൾക്കാം
ആഹ് ഇപ്പൊ കേൾക്കാം ഉം കേൾക്കാം കേൾക്കാം
അത് ശെരി ഓക്കേ അപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ പല കുട്ടികളെയും നമ്മള് ശ്രദ്ധിച്ച് കഴിഞ്ഞാ പല വീട്കളിൽ നിന്നല്ല ഫുഡ്കഴിക്കുന്നേ അവർക്ക് കൂടുതല് രുചിയൊള്ള ബക്ഷണം അവര് പൊറത്ത് അല്ലെങ്കി പൊറത്തെ ഹോട്ടലുകളിലൊക്കെ ആണ് കൂടുതല് സമയം ഒര് നേരത്തെ ഫുഡ് ആണെങ്കിലും ഒര് ദിവസത്തിൽ തന്നെ ഒര് നേരം എങ്കിലും അവര് പൊറത്ത്ന്ന്‌ കഴി ക്കാൻ ആഗ്രഹിക്ക്ന്നൊണ്ട് അപ്പം ആഹ് ഒര് രീതിയില് അവരു ടെ ആഹ് ഒര് രീതില് അവര് തൊടർന്നോണ്ട് പോവുകയാണെങ്കി തന്നെ അതിന് ഒത്തിരി അവരുടെ ശ രീരത്തിലും അവര്ടെക്കെ പല രോഗങ്ങളും പല രീതിയിലൊള്ള രോഗങ്ങളും ഒര് ശെരിയായ രീതിയില് ഒള്ളൊരു ആഹ് മാനസിക ആരോഗ്യ സന്തോഷം എന്ന് ന ഒണ്ടാവല്ല അത് പിന്നീട് വല്ല്യൊര് രോഗത്തിലേക്കാണ് എത്തിച്ചേരാ അത് ഈ ഫാസ്റ്റ് ഫുഡ് ഇന്ന് വന്നതോട് കൂടി അല്ലെങ്കി ഈ ജെങ്ക് ഫുഡ് അല്ലെങ്കി ഫാസ്റ്റ് ഫുഡ് ഒക്കെ വന്നോതോട് കൂടി കുട്ടി അതിലേക്ക് വലിയഒര് അഡിക്ഷനിൽ എത്തി കഴിഞ്ഞ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്
അത് പണ്ട് മുതലേ കേരളീയരായ നമ്മള് പണ്ട് മൊതലേ അവലംമ്പിച്ച് വന്നിര്ന്ന ഇഡ്ഡലി ദോശാ സാമ്പാറ് രാവിലെ എഴ്ന്നേറ്റാല് ഉള്ള ഒര് കട്ടൻ ചായ അല്ലെങ്കിൽ ഒര് പാലൊ ഴിച്ച ചായ ഇതൊന്നും അല്ല ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത് ഇന്നത്തെ കുട്ടികള് പൊതുവേ ചായ, കാപ്പി ഇതൊക്കെ അവർക്ക് വേണന്നില്ല അവർക്ക് യെ മധുരൊള്ള പിന്നെ സ്ക്വാഷ് കലക്കിയാ വെള്ളങ്ങള് പിന്നെ ഇത് എന്താണ് യെ ജ്യൂസുകള് അപ്പേ അതൊക്കെയാണ് അവർക്ക് ആവിശ്യേള്ളത് എല്ലാം രുചികരമായ ഇത് മതി പിന്നെ രാവിലെ ആണെങ്കിലും അവര് ഈ ദോശ, സാമ്പാറും ഇഡലിയാ ഒന്നു കയിക്കാനല്ല അവർക്ക് താല്പര്യം അവർക്ക് ന്യൂഡിൽസ് അല്ലങ്കി ചിക്കൻ ഫ്രൈ, ബേക്കറി സാനങ്ങള് എണ്ണാ പലഹാരങ്ങള് മന്തി, ബിരിയാണി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളാ അതിനോടാണ് കുട്ടികൾ ക്ക് താല് ചെറുപ്പം മൊതലേ അവര് അങ്ങനെ ശീലിച്ച് വന്നതൊണ്ട് അവർക്ക് ഇപ്പം ഉച്ചക്ക് സ്കൂളിന്ന് കിട്ടുന്ന കഞ്ഞി കുടി ക്ക്യാൻ പോലും കുട്ടിൾക്ക് താല്പര്യം ഇല്ലാ ഒര് എട്ട്, ഒമ്പതാം ക്ലാസ് ഏഴാം ക്ലാസ് വെരെ അവര് അത് അങ്ങനെ കയിക്കും അത് കഴിഞ്ഞാല് അവര് ആഹ് സമയം ആവ്മ്പോ പ കയിയുമെങ്കിലും പൊറത്ത് പോയിട്ട് എന്തേങ്കിലും ഫാസ്റ്റ് ഫുഡ്കള് കയിക്കാനാണോ കുട്ടികള് നോക്ക്ന്നാത് ആഹ് സ്കൂളി നിന്ന് കിട്ട്ന്നാ ആഹ് കഞ്ഞി പോക്ഷസമൃദ്ധമായ ആഹ് കഞ്ഞി യൊ ന്നും കുടി